ഹലോ
ആഹ് കേക്ക്ന്ന്ല്ലേ
ആഹ് എവടേര്ന്നു
ആഹ് ചെറിയേ പണീല മക്കളൊക്ക വന്ന്ട്ട്ണ്ടല്ലോ അയ്ന്റെ ചെറിയേ പണീലായിര്ന്നു
അതേ ചായൊക്കെ കൊടുത്തോ
ഓ അവര് ഫുഡൊക്കെ കയിച്ചു
അതേ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നെന്താ ചോറാ കഴിക്ക അതോ ചായേ കുടിക്കാ
ആഹ് ചോറൊന്നും കഴിക്കൂല എന്തെങ്കിലും ദോശയോ അനെന്തെങ്കിലും പത്തിരിയോ അങ്ങനെന്തെങ്കിലൊക്കെ കഴിക്കാ
അതെ
ഞാനധികം ദോഷെയെന്തെങ്കിലും അപ്പത്തന്നെ ചുട്ട് കൊട്ക്കും ചൂടോടെ ചെറിയ്യ ചെറിയ്യതാക്കീട്ട് ആഹ് ഈ അവർക്ക് തേങ്ങരച്ച മീൻകറിയാ ഇഷ്ടം അപ്പൊ മീൻകറിണ്ടാവും തേങ്ങരച്ചത്
ആഹ് ആഹ് അപ്പുച്ചക്ക് മീൻകറിയയ്ക്കാരല്ലേ
ആഹ് ചൂടോടെയാണെങ്കി അങ്ങൻതന്നെ കഴിച്ചോളും
അതേ ആഹ്
ആക്കിങ്ങാണ്ട് കൊടുക്കുന്ന ടൈമില് ഉം
ആഹ് ചോ അപ്പ രാത്രി ചോറ് കഴിക്കോ ഫുഡ് കഴിക്കല് ഭയ്ങ്കര ടാസ്ക്കാണ്
ആഹ്
കയ്ക്കുപ്പ വന്ന്ണ്ടെങ്കില് ഫുഡ് കറിയൊക്ക കൂട്ടാൻ ഭയ്ങ്കര മടി‌യാ ഓരോര്ത്തരിക്കോരോന്നാണ് മോന് പച്ചക്കറിയെ ഇഷ്ട്ടൊള്ളൂ ചെറ്തിന്
അഹ്
ഉം മോക്ക് മീൻകറിയാ ഇഷ്ടം അങ്ങനെയാ
ആഹ് രണ്ടാമത്തെ മോന് രണ്ടാമത്തെ മോന് പച്ചക്കറിയും പഴ ങ്ങളൊന്നും കഴിക്കൂല ഒന്നും പറ്റൂല ഓന്പ്പോ നമ്മള് സാമ്പാറ് വെക്കാണങ്കി തന്നെ അതിന് ആഹ് ഒന്നും കഴിക്കൂലാ ആഹ് ജ്യുസൊന്നും കുടിക്കൂല മധുരം പറ്റില്ല മധുരത്തിനോട് വല്ല്യ ഇഷ്ട്ടില്ല
അത് ശെരി ആഹ് ഇവന് ജ്യൂസൊക്കെ ഇഷ്ട്ടാണ് ഫ്രൂട്ട്സ് ഒരു സാധനം ഇന്നേ വരെ കഴിച്ചീല്ല പഴോ ആപ്പിളോ ഒര് സാനോം കഴിക്കൂല പച്ചക്കറി പിന്നെ ഞാന് സൂചിയൊക്കെ എട്ത്ത് വെക്കും ഇന്നിട്ടങ്ങനെയാണ് ചോറിന് കൂട്ടി കഴിക്ക്യ സൂചിയൊക്കെടുത്ത് പേടിപ്പിക്കും അങ്ങനെ പേടിച്ച് കഴിക്കും ഉം
ഞാനിത്പോലെ പച്ചക്കറി കഴിക്കാഞ്ഞിട്ട് ഞാനെന്താ ചെയ്യ വേവിച്ചിട്ട് മി ക്സീലിട്ടിട്ട് ഒന്ന് ജ്യൂസ് പോലെ അടി ച്ചിട്ട് ഞാനിത്പോലെ കറിക്കൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ഏഹ് പച്ചക്കറിം കറിയൊക്കാണെ അയ്ല് മിക്സ് ചെയ്തിട്ട് കൊടുക്കും അപ്പൊ പിന്നെ ആളങ്ങട് കഴിക്കും നല്ലം ഒടച്ചിട്ട് നല്ലം വേവിച്ചിട്ടെയ് അങ്ങനെ അങ്ങനേ കഴിക്കുള്ള് അല്ലാതെ കഴിക്കൂലാള് പച്ചക്കറിയൊക്കെ കണ്ടാ അതൊ‌ക്കിങ്ങനെ വേറെ വെക്കും ആഹ് അങ്ങനെ കഴിക്കും അങ്ങനെ അത് അഹ് പച്ചക്കറി ആന്ന് ആവൾക്ക് അറിയില്ല അങ്ങനെ കഴിക്കുവള്
ഏഹ് ആഹ് ഇവൻക്ക് സ്കൂൾക്ക് സ്കൂൾ ആഹ് ഈ മോന് ഏഹ് മുട്ട പുഴുങ്ങിയത് കഴിച്ചിരുന്നില്ലേയ് മുട്ട പുഴുങ്ങിയത് മോൻ കഴിച്ചിരുന്നില്ല ഇപ്പൊ പിന്നിം വെള്ള കഴിക്കും മഞ്ഞ കഴിക്കില്ല
ആഹ് അവൻ മൊട്ട പുഴുങ്ങിയൊന്നും കഴിക്കൂല്ല കോഴിമുട്ട പൊരി
ആഹ് ആഹ് ഇവന് പൊരിച്ച ഒന്നും പറ്റില്ല ഇവന് ഐസ്ക്രീമ് ആഹ് ന്റെ ചെറിയ ഒന്നര വയസ്സായ മോന് ക്ക് ഞാൻ കൊടുക്കാറെണ്ട്
ഉം
അങ്ങനെക്കെയാണ് ഓരോ മക്കൾക്കും ഓരോ ഇതാണ്
അതെ ഇതിപ്പോ ഞാൻ എനിക്ക് ഞാൻ കൊടുക്കായിട്ടാണോ കൊടു ത്ത് നോക്കുന്നുണ്ട് പക്ഷെ ഇവര് കഴിക്കുന്നില്ലല്ലോ എല്ലാരും പറയും ആദിയേം
കഴിക്കിണില്ല്യേ അതെന്നേണ് ആഹ് ഇന്നോട് പറയാറുണ്ട് ഒന്നും കൊടുക്കായിട്ടാണ് മക്കളൊന്നും കഴിക്കാത്തതിന്ന്
പറയുമ്പോ ഫുഡ് കഴിക്കാൻ തൊടങ്ങുന്ന പ്രായത്തിലല്ലേ കൊടുക്കാൻ നോക്കുള്ളൂ അപ്പൊ ഇവര് കഴി കഴിക്കാഞ്ഞാ പിന്നെ നമ്മള് നിർബന്ധം വേറെ കഴി
ആഹ് ഇനി കുറച്ചുംകൂടെ വെലുതായി കഴിഞ്ഞ അവര് സ്വയം ആഹ് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ സ്വയം തോന്നിക്കോളും അപ്പൊ കഴിച്ചോളും.
ആഹ് അതാ ഞാനും അതാ പറയേ കുറച്ചും കൂടെ വലുതായാല് കഴിച്ചോളും ഇപ്പ അങ്ങനെയൊക്കെ കഴിച്ചോട്ടെ പറ്റുന്നത്. അല്ലാണ്ട് നമുക്ക് കരയിപ്പിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ?
പനിയോ ആ പനിയായിട്ട് എന്തേലൊക്കെ വന്ന് ഭയങ്കര ക്ഷീണം ഒക്കെയാണ് അവർ ഫുഡ് നല്ലോണം നല്ല കഴിക്കാഞ്ഞിട്ട്.
ആ അതാണ് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയും അതാ പ്രശ്നം.
ആഹ് അതാണ് പെട്ടെന്ന് അസുഖം വരും. ഒരു ഭക്ഷണം നല്ല ഭക്ഷണം ഒന്നും കഴിക്കണില്ലല്ലോ
ആഹ്
സ്കൂൾക്ക് പോകുമ്പോ തന്നെ സോയാബീൻ വറുത്തത്, അല്ലെങ്കിൽ പപ്പടം പൊരി ച്ചത്, അതൊക്കെ ആൾക്ക് പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടോണില ഇനിപ്പോ ആഹാ പത് ആഹ് അങ്ങനെ
ഇപ്പൊ സോയാബീൻ ഒന്നും കൂട്ടുല്ലയിന് ഇപ്പൊ രണ്ട് ദിവസമായി എഗ് പറ്റൂല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കോളിഫ്ലവർ പൊരിച്ച് കൊടുകും.
ആഹ് ഇവിടെ അതൊന്നും പറ്റൂല ആഹ്.
അപ്പൊ മിസ് നിർബന്ധിച്ച് കൊടുക്കാൻ തുടങ്ങിയോരം ഇഷ്ടായി.
ആഹ് ഒന്ന് ഇഷ്ട്ടായിങ്ങട്ട് വരും അതുപോലെ സ്കൂളത്തെ ചോറൊന്നും കഴിക്കൂലേ?
ആഹ് ആ ചോറ് സ്കൂളിൽ ഉണ്ടാവുംല്ലേ ഉം
അത് നമ്മള് കാഷ് പൈസ ആദ്യം കൊടുക്കും ആ പൈ പൈസ കൊടുത്തിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് ഭക്ഷണം കൊടുക്കും.
ആഹ് ശരി ആഹ് അവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമ്മളന്നെ കൊണ്ടു പോകണം.
ആ എന്നിട്ട്പ്പൊ കൊണ്ടുപോകും നേരത്തെ നാലുമണിക്ക് നീക്കണം ഒക്കെ റെഡിയ ആക്കി
റെഡി ആവണ്ടല്ലേ ഉം
ആ റെഡി ആവണം ഓരോരുത്തേക്കും അത് ഒരാൾക്ക് പറ്റണത് ഒരാ ൾക്ക് പറ്റൂല്ല അങ്ങനെയൊക്കെയാണ്
ആഹ അതാ അതാ ബുദ്ധിമുട്ടുണ്ടാവ. എല്ലർക്കും ഒന്ന് ഒരിഷ്ടമാണെങ്കില്. ആ അവിടെ അങ്ങനെ തന്നെ രാവിലെ രണ്ടു വിതം ഒക്കെ ഉണ്ടാക്ക. ചായക്ക് ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റൂല ആ അച്ഛന് പറ്റുന്ന മക്കൾക്ക് പറ്റൂലാ അങ്ങനെയൊക്കെയാണ്. അച്ഛന് ഹസ്ബൻറ് അല്ല. എന്റെ ഹസ്ബൻഡ് അച്ഛൻ ഉ ഉ ഉമ്
ആ അങ്ങനെക്കെയാണ് മക്കൾക്ക്. മ് ആ കല്യാണത്തിന് മൈലാഞ്ചിക്കെ ഇടോ?
മൈലാഞ്ചി ഓ ഇടാം ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പിനൊക്കെ ആളെ വെക്കുന്നുണ്ട് പെണ്ണിന്.
അതെ.
ഞങ്ങളെന്തായാലും ഇടണന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇട്ട് തരാനൊക്കെ ആളെ തപ്പണനി.
ആഹ് ആഹ്
ആഹാ അ അടുത്ത് അടുത്ത് ഇങ്ങനെ നിങ്ങളെ ആൾക്കാരൊക്കെ കുറവാ ഞങ്ങൾക്കിവിടെ. നിങ്ങളെൾക്കാര് നല്ലോണണ്ട് അപ്പൊ ഒരു അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഉമ്
ആക്കാരും മുഴുവൻ എല്ലാരും മൈ മൈലാഞ്ചി ഇട്ട് പഠിച്ചു എല്ലാരും.
ആഹ പഠിച്ചു നാത്തൂന് എന്റെ നാത്തൂന് ഇടും നന്നായിട്ട് അവക്ക് പിന്നെ അവളെ അമ്മയൊക്കെ മരിച്ച ച്ചതോണ്ട് ഒരു വർഷ ആയില്ല അതോണ്ട് അവള് വരൂല അല്ലെങ്കിൽളെ കൊണ്ട്. അല്ലെ പിന്നെ എന്റെ വീട്ടിൽ പോയിട്ടിട്ടൊക്കെ വരണ്ടി വരും.
അതെ അതെ.
ഞാ അതൊക്കെ പ്ലാൻക്കെട്ടിട്ടുണ്ട്. ന്റെ വീട്ടിൽ പോയി കുറച്ച് ഇവിടെ എടുത്തു തന്നെ കുറച്ച് പോനോളു.
ആഹ് ആഹ്.
ആ ഞാ വിചഴിക്കുന്ന കല്യാണത്തിന്റെ രാവിലെ പുലർച്ചേക്ക് അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് പ്പൊക്കെ ചെയ്യിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങട്ട് വരാം. അല്ലാണ്ട നമുക്ക് തിരക്കേരിക്കുംല്ലേ വീട്ടിൽന്ന് പരിപാടി ആവുന്ന സമയത്ത് വീ ട്ടീന്ന് കല്യാണത്തിന് രാവിലെ നേരത്തെ പോണല്ലോ അപ്പൊ പിന്നെ ഒരുങ്ങനൊന്നും ടൈം ഉണ്ടാവുല്ലല്ലോ എല്ലാരും വരും രാവിലെ വീട്ടിലേക്ക് കുടുംബക്കാരൊക്കെ വരുല്ലോ. അപ്പൊ ആരെങ്കിലൊക്കെ മുടിക്കെന്ന് പിടിച്ചിട്ട് ആ അത് ഓളെ വീട്ടിൽ വച്ചിട്ടാ പെണ്ണിന്റെ വീട്ടില് ഉം ബീച്ചിലെന്നെയാണ് കാപ്പാട് ബീച്ചിലുള്ള വീട് അപ്പൊ ചെലപ്പോൊന്നെങ്കി ബീച്ച് ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആയിട്ട് ബീച്ചിന്നായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽന്നായിരിക്കും. തീരുമാനയില്ല ഉം.
അങ്ങനൊക്കെയാണ്.
അങ്ങനെയാണ് ഇപ്പൊ കഥകള് അതിന്റെ തിരക്കനിയിപ്പോ തുടങ്ങാൻ പോകുന്നത് കല്യാണത്തിന്റെ ഉം. ഓരോ പണികളൊക്കെണ്ട്.
തൊടങ്ങണേ എന്നാലള്ളൂ ആ ടൈം ആ സമയം ആവുമ്പോ ഒക്കെ ഒന്ന് ശരിയായി വരുള്ളൂ.
ആ അതാണ് ഞാനും
ആഹ്.
പ്പ ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തോണ്ട് നമ്മക്ക് എന്തങ്കിലും ചെയ്യും
ആഹ് ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ നോക്കി വെക്കണേ എന്താണേല് അപ്പൊ പിടിച്ചി ട്ട്പ്പൊരു ഒരു ആകപ്പാടെത്തേക്കാരിയ ശരിയാവാനും ഒക്കെ ഭയങ്കരത്തേക്കാരം അതെന്നാണ്. ഇന്റെ അനിയത്തീടെ കല്യാണത്തിനും
ആഹ് എന്താ നീ ത്തിടേകല്യാണവും ഇപ്പ അടുത്ത കഴിഞ്ഞത് അന്നും ഇതുപോലെ നല്ല ഓട്ടപ്പാച്ചിലേരുന്നു.
അതാണ് നമ്മുടെ വീട്ടിലവുമ്പോ മ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് ഇത് പൊറത്ത് വെച്ചിട്ടേന്നു പരിപാടിയൊക്കെ വീട്ടിലെല്ല
ആഹ് ഞങ്ങക്ക് അങ്ങനെ തന്നെ പ പരിപാടി പുറത്ത തന്നെ ഹോൾ തന്നെയാണ് പിന്നെ ഹൽ കുടുംബക്കാര് ഭയങ്കര ഒരു വല്ല്യ കുടുംബം ആയത് കൊണ്ട് എല്ല
ആഹ് ഇവിടെ അങ്ങനെ തന്നെ യൊരുന്നു നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോ ഒരുപാട് കല്യാണത്തിന് മുന്നേ തന്നെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടല്ലോ. ഹെൽദി ആയാലും മൈലാഞ്ചി കല്യാണം ആഹ് ആഹ് അപ്പൊ അതൊക്കെ നമ്മള് അ ഒരു മാസോ അല്ലെങ്കിൽ രണ്ടു മാസോ മുന്നെയോ.? ക്ക ഒന്ന്. ഒന്നല്ലാതും അല്ലാരും കൂടെ ആലോചിച്ചിരുന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കിയിരിക്കണം. എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് എങ്ങനേണ് എങ്ങനെ എവിടെ വെച്ചിട്ടാണ്. എങ്ങനെയൊക്കെയാണൊന്നൊക്കെള്ളത്. അപ്പൊ ഹ് അത് നല്ലൊരു രസേയ്രുന്നു ആ കാലം അതൊക്കെ കഴിഞ്ഞുട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞു ഉഷാറായി.
ആ ശരിക്കത് ഇ വെയ്റ്റിംഗ് നല്ല നല്ലൊരു സുഖാണ് ആവാനായല്ലോ ആവാനായല്ലോ.?
ക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞ ആഹ്. അ അതെ അതെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെരു പരിപാടി. പിന്നെ ഇല്ലല്ലോന്ന് അലേക്കുമ്പോ ഭയങ്കര വെഷ്മാണ്.
ഇപ്പൊ എനിക്കപ്പാണെങ്കിൽ ഹസ്ബൻഡും ആ ടൈമിലേക്കാണ് വെരാ. പ്പതുംങ്ങനെ ചിന്തിച്ചിരിക്ക ആവു വരാനായല്ലോ കല്യാണത്തിനേക്കാൾ കൂടുതൽ ആൾ വര. രാനായല്ലോ എന്നുള്ളതാണ്.
ആള് വന്ന കൊറെേ സമാധാനണല്ലോ നമ്മളെ കൂടെ ഓടാൻ ഓരും ണ്ടാവുല്ലോ?.
അതെ സത്യം ഇപ്പൊ വിടുന്ന് അച്ഛനൊറ്റയ്ക്ക് ഓടാണ് ഇപ്പ രണ്ടു പേരും പൊറ.
ആഹ് നമ്മൾ ഒറ്റക്കാവുമ്പോ ഒന്നും നടക്കൂല ഒരാള് കൂടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ നല്ല സുഖാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ.
ഉം ഉം എനിക്കാണെ ഭയങ്കര ബുദ്ധിമുട്ടേയ്രുന്നു ഹസ്ബൻ. ന്റ് പോയ ടൈമില് ഞനൊ.
ആഹ്.
ചെക്ക്ന്ന് വെച്ച ഒന്നും കല്യാണെഷം ചെയ്തില്ല അതിന് മുന്നേ എല്ലാ ഒറ്റക്കെയ്തു. ഉം. ഒക്കെ നമ്മൾ പഠിപ്പ്‌ലും അങ്ങനെ ഒറ്റക്ക് ചെയ്ത് ചെയ്ത് ആളൊവ്ടേയാ ള്ള് ഹസ്‌ബൻ
ആഹ് ആഹ്. ആഹ് അതെ അതെ ആ ഓര് മറ്റേ ഈ വെഡ്ഡിങ്ങിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്. സൗണ്ട് വർക്കും അത് പോലെ സ്റ്റേജ് വർക്കൊക്കെ ചെയ്യ്ണ ആളാണ്.
അതെല്ലേ ഉം ഉം
ആഹ് നാട്ടിലാണ് നാട്ടിലാണ് പെയ് പുറത്തേയ്രുന്നു ആള്. പൊർത്തേനു പൊർത്തൊരു മൂന്നര കൊല്ലൊക്കെ ര് നിന്നു ന്നിട്ട് പിന്നെ നാട്ടിലാണ് ഇ. ഇപ്പൊ നാട്ടില് ങ്ങനെ ങ്ങനെ ങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുണു. ഫുുള്ളായിറ്റ് റെഡി ആയിറ്റില്ല്യ. റെ കുറച്ചും കൂടെ റെഡി ആവാണ്ട്.
ആഹ് അല്ലേൽല് നാട്ടിൽ നിൽക്കുന്നേ നല്ലെ.
ആഹ് അ അത് ശരി അങ്ങനെ ആലോയിക്കുമ്പോ അത് ശരിയാണ് ക്ഷെ നമുക്കൊരു ചെലവും കാര്യ ര്യങ്ങളും വരുമ്പോ നമ്മള്. അവിടെ പോയാപ്പോ ആഹ് കൊറച്ച് എടുത്ത് വെക്കും നമ്മള് ആഹ് ഇതാവുമ്പോ അത് ആഹ് ഒന്നു കയ്യിൽ ഇ. ക്കലില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെലവാവാണ്.
ഉണ്ട്.
ആ ഒരു കാര്യത്തില് ൻക് തോന്ന്ണു പുറത്തേക്കാരം ഏറ്റവും നല്ലത്. ആഹ് ന്നാ ആയിക്കോട്ടെ ആഹ് ഓക്കെ ഓക്കെ.